ഇല്ലെ ഇല്ല്യാ.
ഉം ഭഷണം കഴിച്ചോ?
ആ കഴിച്ചു ങ്ങള് കഴിച്ചോ
ആഹ്
ആഹ് എന്ത് ഭക്ഷണം സ്പെഷ്യൽ ഒന്നുല്ല ഇല്ല പത്തിരി മീൻകറി
ഉം ഉ ഉ
ആഹ
പിന്നെന്താ മക്കളൊക്കെ ആണോ
അല്ല മക്കളൊക്കെ ഒറങ്ങി രണ്ട് പേരുണ്ട് ഒറങ്ങി
ആഹ് ആഹ്
ഉമ്
മഴ ഇണ്ടോ
മഴ ഇപ്പ ഇല്ല രാവിലെയൊക്കെ മഴയായിരുന്നു മഴ പെയ്യും വെയില് വരും പിന്നെയും പെയ്യും
തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണെങ്കിൽ ഭയങ്കര പ്രയാസമാണ്.
ആഹ്
ഉമ് അവിടെ എങ്ങനെയാ ഫുൾ മക്കളോ
ഉറങ്ങി ചെറുത് ഒന്നുണ്ട് എട്ട് മാസയത് അത്
ആഹ് ആഹ്
ഉമ് ഉമ്
ഉണ്ടോ
ഏതാ?
രാത്രിയില് വഴക്കുണ്ടെന്ന് കൊച്ച്
ആഹ് അത് എണിച്ചോണ്ട്ക്കും ഇല്ലല്ല എണിച്ചോണ്ട്ക്കും അ ആഹ്
ഉം ആഹ് അപ്പൊമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ
ആഹ് ഉറങ്ങ പറ്റില്ല ഉം.
പകല് ഉറങ്ങണ സമയത്ത് എന്തേലും പണി ഉണ്ടാവൂല്ലേ
ആ ആഹ്.
അപ്പൊന്നും കിടക്കാനും പറ്റലുണ്ടാവൂല ല്ലെ?
ആഹ്
ഉം..
ആഹ്
പിന്നെ നാളെ ഞായറാഴ്ആയിട്ട് എന്താ പരിപാടി
ഏതാ
ഞായറാഴ്ചട്ട് എന്താ പരിപാടി നാളെ പുറത്തേക്കൊക്കെ പോവന്ന്
ഇല്ലല്ല മഴൊക്കെ എവിടെ പോവാൻ
ആഹ് അതെ ഞങ്ങക്ക് നാളെ പള്ളി ഇണ്ട് പള്ളി പോണം
ആഹ് ആഹ്...
ഉമ്
ബാ
കുർബാന ഉള്ളോസ്സല്ലേ
ആഹ് ആഹ്
പിന്നെ സൺഡേ ക്ലാസ് ഉണ്ടാവും പിള്ളേർക്ക് ആഹ് പെണ്ണിന് ക്ലാസ് ഉണ്ടാവയ് ഉം കൊറേ ആയി പോയിട്ട അപ്പോ നാളെ മുതല് തൊടങ്ങണം.
അതെ
ക്ലാസ്സൊക്കെ അവടെ തുടങ്ങണം പരീക്ഷയും കാര്യങ്ങളൊക്കെ വരയാണ്.
ആ ആഹ് പിന്നെന്തൂം വർക്ക് ചെയ്യുന്നേ
ഞാ ഒന്നും ചെയ്ണില്ല ഞാൻ വീട്ട്തന്നെ
അതെ
ഉം പിള്ളേരെ നോക്കിയിരിക്ക്യാ
സ്റ്റാറ്റസ് വർക്ക്‌ ആണല്ലെ
ഒക്കെ ചെയ്യല്ണ്ട്
ആഹ് ആഹ്. ഹസ്ബൻഡ്
പിന്നെ ആ ചേട്ടായി ഉം പെയിന്റിങ്ങ് ആണ്.
അങ്ങനെ
ശനിയാഴ്ച ദിവസം ആയതു കൊണ്ട് പണിയർക്ക് കൂലിയും കാര്യങ്ങളും കൊടുക്കാള്ളോണ്ടെയ് എന്തായാലും താമസി ട്ടീക്ക് വരുമ്പോ എപ്പൊഴായാലും താമസിച്ചേ വരുള്ളൂ
പറ ആഹ് ഉം പിന്നേ കുർബാനൊക്കെല്ലാ പോവുമ്പോ എന്ത് സ്പെഷ്യല് എന്തെങ്കും വീട്ടില് ഇണ്ടാക്കുന്നൊ അങ്ങനെ എന്തോ
ആഹ് ഞങ്ങളൊന്നും രാവിലെ ഒന്നും കഴിക്കാൻ പാടില്ല
ആഹ് ആഹ് ആഹ്
ഒരു സാധനം കഴിക്കാൻ പാടില്ല അവിടുന്ന് കുർബാന കഴിഞ്ഞ് കഴിയുമ്പോ പള്ളിയില് കഞ്ഞിയിണ്ടാവും
വെള്ളം കൂടി കുടിക്കാൻ പറ്റില്ല
വെള്ളവും കുടിക്കരുതെന്ന് പറയണ പക്ഷെ പിള്ളേർക്കൊക്കെ വെള്ളം കൊടുക്കാതെ കൊണ്ടാവാന്ന മോശ പറ്റൂല്ലല്ലോ പിള്ളേര് എന്തായാലും വെള്ളം കുടിക്കും നമ്മളും കുടിക്കുട്ടോ ആ ഇച്ചിരി പോണം ഇപ്പഴും നമ്മളൊക്കെ കുടിക്കൂട്ടോ വെള്ളം.
അതെ
പിന്നെ നമുക്ക് എന്താ പിടിച്ച വെക്കാൻ പറ്റില്ലല്ലോ ദാന്ന് വെള്ളം കുടിക്കാതെ ഇരുന്നാ നമുക്ക് എന്തേലും ആയി പോയാ പിന്നെ അയിന് പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ.
ആ ആഹ്
ഇപ്പ അയിനിപ്പോ പൊതുവെ എല്ലാരും വെള്ളം കുടിക്കുന്നുണ്ട്
അതെ ഫുഡ് വെയ്യ അവിട്ന്ന് കിട്ടും
അവിട്ന്ന് കിട്ടും ചെൽപം ഇവിടെ നമ്മൾ ഫുഡ് വെച്ച ഇട്ട് പോകും ചോറ് രാവിലെ വെക്കും റേഷനരി ആവുമ്പോ ചോറ് രാവിലെ വെക്കും പിന്നെ കറി നമ്മള് ബീഫ്‌ ഒക്കെ മേടിച്ചിട്ട് വരി വാണെങ്കിൽ വന്നിട്ട് പെട്ടെന്ന് വെക്കും. ഒറ്റ കറിയേ വെക്കുള്ളൂ പിന്നെ തോരനും വേണ്ട വേറെ കറിയും വേണ്ട ഉച്ചക്കും രാത്രിയില ആ ഇറച്ചി കറി വെച്ചത് കൂട്ടി കഴിക്കും
ആ ആ ആ ചോറ് മാത്രവിടെന്ന് കിട്ടുന്ന
ചോറ് നമ്മള് ഇവിടെ രാവിലെ വെച്ചിട്ട് പോവ നമുക്ക് വന്നിട്ട് ചോറും വെക്കണം കറിയും വെ എല്ലാം കൊണ്ടും നമുക്ക് പറ്റൂലല്ലോ
ആ ആ
അപ്പം പിന്നെ അവിടെ കഞ്ഞീ കഞ്ഞി ആയിരിക്കും പ്പൊ എന്തേലുംരു കൂട്ടാനുണ്ടാവും പിന്നെ
പപ്പടോ അച്ചാറോ അങ്ങനെ എന്തെലും ഉണ്ടാവും
ഉം
അങ്ങനെയാണ് ഓരോ ആഴ്ചയിലും ഓരോ കുടുംബക്കാരാണ് കഞ്ഞി കൊട്ക്ക. നമ്മടെ ഇടവകെപള്ളിയില് കണംമ്മക്ക് പൈസ കൊടുക്കണേ പൈസ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇണ്ടാക്കി വെച്ചോണ്ട് പോയിട്ട് കൊടുക്കാം. കൂട്ടാൻ മാത്രം നമുക്ക് വീട്ടീന്ന്ണ്ടാകാം കഞ്ഞി അവരവടെ വെച്ചോളും. അ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോണ
ഇല്ല.
അങ്ങനെക്കെണ് മുന്നോട്ട് പോണന്നറിയ
അതെ ദേവാ ജൂസ് ജൂസ് ജൂസ് എന്തിന?
ആഹ് വേറെന്താ
ആഹ് വേറെ ഇന്നന്തെ സ്പെഷ്യല്?
സ്പെഷ്യല് ഇന്നലെ വൈകിട്ട് എറച്ചി മേടിച്ചൊണ്ട് വന്നാർന്ന് അപ്പം അത് ഇന്നലെ വൈകിട്ട് കറി വെച്ചു. പിന്നെ ഉച്ചക്കും കൂട്ടി. ഇപ്പ രാത്രിയിലും കൂട്ടി. ഞി നാളെയും ബീഫ് മേടിച്ചോണ്ട് വരും അതും വെച്ച്ണ്ടാക്കി. ഒരു ഒന്നോ രണ്ടോ മൂന്നോ നേരം കൂട്ടുമ്പോന്നമ്മക്ക് മടുക്കും. ഉം ഉം ആഹ്
ബി ബീഫ്എങ്ങനെ വെക്കല് നിങ്ങൾ ഇങ്ങനെ.
മാ ബീഫ്. ആഹ് ട്ടേ ആഹ് അങ്ങനെന്നുല്ല ബീഫ് ആദ്യം വേവിക്കും ഉപ്പും മഞ്ഞപ്പൊടിയും മോളക്പൊടി കറിവേപ്പിലക്കെഇട്ട് ഒന്ന് തള്പ്പിച്ച് പാതി വേവിലാക്കി എടുക്കും. എന്ന്ട്ട് ആഹ് ഇല്ലല്ല അടുപ്പി തന്നെ.
അടുപ്പിലന്നെ
ഉം
ഗ്യാസ് ഉപയോ ക്കൂല.
ഗ്യാസിന് നമ്മള് ചായ മുട്ട അങ്ങനെയൊക്കെ ഉപയോഗിക്കുള്ളൂ.
ആഹ് ആഹ് ആഹ് അട്പ്പില് കൊറേ ടൈം എടുക്കുന്നില്ലേ വേവാൻ.
പിന്നെ ഗ്യാസിനൊക്കെ പെരും വെലയല്ലെ.
അങ്ങനെ ആവി വേിച്ചിട്ടായിട്ട് അതില് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാ
ഉം.
അങ്ങനെയ. ഹലോ.
ലോ
അങ്ങനെമുളക്പൊടികെഇട്ടിട്ട് വെക്കുന്നതാ
ആഹ്
അതെആ
നമ്മള് ആ ഹ് എന്താറിയാ.
ഉ...
ഉം പഴയ ഇറച്ചിയല് രണ്ട് സ്പൂണ് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കും പിന്നെ വേ ഒന്ന് പ നല്ലവണ്ണം വെന്ത് കഴിയുമ്പം. പിന്നെവേറെചട്ടിക്കകത്ത് എണ്ണഒഴിച്ചവെളുത്തുള്ളി ഇഞ്ചി അതിട്ട് പിന്നെ സവാളയിട്ട് വഴറ്റി മസാലയുംചേർത്ത് ആഹ് മസാല ഒന്ന് മൂത്ത് വരുമത്തേക്ക് ഈ വേവിച്ച എറച്ചി അയിലേക്ക് അങ്ങോട്ട് ഇടും പിന്നെ അതൊന്ന് തെളച്ച് നല്ലോെലെ തിളച്ചിനുമമ്പോത്തേക്ക് അരപ്പ് എല്ലാം കൂടി അതില് പിടിച്ചിട്ടുണ്ടാവും മസാലക്കെ പിന്നെ ഇവിടെ ചേട്ടാന്ക്കെ തേങ്ങകൊത്ത് ഇടണം തേങ്ങാ കുത്ത്ഇട്ടുംവെക്കും അല്ലാതെ വെക്കുട്ടോ ചെലപ്പോ ചാറ് വേണം അല്ലെങ്കിൽ ചാറ് പാടില്ല അങ്ങനക്കെ ഓരോ നിയമങ്ങളുണ്ടോ?
ഉം വറുത്തരച്ചിട്ട് തേങ്ങ നല്ല വറ്ത്താക്കി ർച്ചിക്കയൽ ചേർക്കലുണ്ട് അപ്പൊ നല്ല ടെസ്റ്റ് വേറെന്നണ്ടാവും അങ്ങനെ വേക്കലില്ല
ആഹ് ഇവിടെ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല
അതെ
ങ വേറൊന്ന് വെച്ച് നോക്കണം.
ആ മസാലയിലേക്ക്കൂട്ടിയാ മതി ഈ എരപ്പ് താങ്ങാ പറ വറ്ത്തിട്ട് നല്ല കറ്പ്പ് നറോളം വറ് പേസ്റ്റ് പോലര്ച്ചിട്ട്.
ഉം
ഒരു മുറി ഒരു മുറിതേങ്ങ അത് ഈ അ ലൊക്കെ കൂട്ടിയാ മതി അപ്പൊ നല്ലരുടെസ്റ്റ് ര പിന്നെ കറിയും ഒരു പുട്ടും കിട്ടും ഒരു നല്ല. അങ്ങനെയൊക്കെ അങ്ങനെ.
ഉം അതിനൊക്കെ ചൂട് പലഹാരങ്ങളന്തലുംവേണം ഒന്നില് ദോശ അല്ലേഅപ്പം അങ്ങനെ എന്തെലോക്കെവേണം
ആഹ
മ് ചോടനെ കഴിക്കാണെങ്കിൽ നമ്മൾ അറിയില്ലങ്ങ്കഴിച്ചോ
ആഹ് ആഹ് നിങ്ങളങ്ങോട്ട് എന്ത് ചായക്ക് കടിയൊക്കെ?
ചായക് കടി ഓരോ ദിവസം ഓരോന്നാ യിരിക്കും ഒന്നല്ലേ ദോശ, അല്ലെപുട്ട്, അല്ലെ ഉപ്പ്മാവ്. റബ്ബേ എർച്ചിക്ക് നമ്മള്. ഉം അപ്പോണ്ടാക്കും.
പൊടി ഉപയോഗിക്കുന്നേ? അര്ച്ചിട്ട് ഉപയോഗിക്കുന്നേ?
ആഹ്എന്ത്
ഈ പലഹാരത്തിനൊക്കെ ചായക്ക്
നമ്മള് കടേന്ന് മേടിക്കുവല്ലോ. പാക്കറ്റ് പൊടി മേടിക്ക പൊടിപ്പിക്കലോന്നും നടക്കുല ചെലപ്പോ പൊടിപ്പിച്ച് വറുത്ത് വെക്കും അല്ലെങ്കില് അങ്ങനെ പച്ചക്കിട്ട് വെക്കും
ഇവിടൊന്നും കിട്ടുന്നില്ല
ആഹ് കബഡി ആണ്.
ആഹ് ആഹ് അതിനെ പൊടിപ്പിക്കല
ആഹ് ചെലപ്പേ പൊടിപ്പിക്കും ചെലപ്പേ പൊടിപ്പിക്കൊന്നുല്ല
ആഹ ആഹ്.
ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന ഇങ്ങനെ മേടിക്കും അപ്പപ്പട്ട. ഇന്റ പെണ്ണിന് ഓരോന്ന് വേണേ ഓരോ ദിവസം ഓരോന്നായിരിക്കും ഒന്നില്. പുട്ട്പൊടി അല്ലെങ്കിൽ ഉപോറവ വറ്ത്ത റവയൊക്കെ മേടിക്കും. അങ്ങനെഅങ്ങനെക്കെഓരോ ഉ വറത്തറവവുമ്പോപ്രശ്നം വറക്കണ്ട ആവശ്യല്ല അങ് വച്ചാമതി
അപ്പൊ ഇഡിലിന്റെ മാവൊക്കെ കിട്ടോ
ആഹ് ഇല്ല അതൊന്ന് ഞങ്ങള്മേടിക്കലില്ലഞങ്ങള് അരയ് ക്കും അരി അരയ്ക്കും മാവിട്ടു പച്ചരി ഉഴന്നും രാവിലെ ഇട്ടിട്ട് വൈകിട്ട് അരച്ച് രാത്രിയിൽ ഈസ്റ്റ്ട്ട് അങ്ങോട്ട് വെക്കും ഉം എന്നാ ആയിക്കോട്ടെട്ടോ
എന്നാ ഓക്കെ കട്ടായിക്കോ
ആഹ്